ഹലോ കേക്കാമോ
ആഹ് കേക്കുന്ന്ണ്ട്
ആഹ് ആഹ് അതെ അതെ എന്തെട്ക്കേയിരുന്നു വിശേഷ് അല്ല
ഉം പറഞ്ഞോളൂ
ആഹ് എന്തെടുക്കായിരുന്നു. ആഹ് ഇല്ല കഴിച്ചില്ല കഴിക്കണം ആഹ് പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടില്ലേ ആം
ആഹ് മയ ഉണ്ടവിടെ
മഴയില്ല പക്ഷെ മഴക്കിത് ഇരുണ്ട് മൂടി നിക്കുന്നു.
ആണല്ലേ ഓ ഞങ്ങടെവിടെക്കെ ഇപ്പ ഇന്ന് നല്ല വെയിലാണ്.
ആണോ
ഉം രണ്ടു ദിവസായിട്ട് നല്ല മഴയാര്ന്നേ ഉം ഇന്ന് നല്ല വെയില്. ഇണ്ട് അലക്കാനുള്ളതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ അലക്കി. ഒണക്കാനൊരു ക്യാപ്പ് കിട്ടീട്ടുണ്ടെ താലും.
ആഹ് ഇവിടെ രാവിലെ നല്ല മഴയാര്ന്നു. ഇപ്പൊ മഴയില്ല പക്ഷെ നല്ല ഇരുണ്ട് മൂടി നിക്കാ.
ആഹ് മഴ ആ ഓവറായിട്ട് പെയ്താല് ഇപ്പ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. നിക്ക്ണ പ്രദേശത്ത് കൊഴപ്പൊന്നുല്ലല്ലോ അവിടെ ഓക്കെ അല്ലേ മഴ പെയ്താലും ഇങ്ങനെ. വെള്ളം കേറുന്ന സ്ഥലൊന്നും അല്ലല്ലോ?
അല്ല അല്ല അല്ല.
അല്ലല്ലെ ഓക്കെയാണ്, ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല കഴിക്കണത് അവടെ കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല, വെറുതെ മക്കളൊന്നുല്ല അപ്പൊ അങ്ങനെ ജസ്റ്റ് ഫോണിൽ ഒരോ വർക്കൊക്കെ ആയിട്ടേയ്. ഇരിക്കായിരുന്നു ആഹ് അപ്പ ആഹ് അവരൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊക്കിനി ഈവനിങ് ആവുമ്പോഴേക്ക് ഇനി അവർക്ക് എന്തെങ്കിലോക്കെ ണ്ടാക്കണം. സ്കൂള് വ്ട്ട് വരുമ്പോഴേക്ക് അങ്ങനൊക്കെ എന്തെങ്കിലു എണ്ണക്കടികളൊക്കെ ണ്ടാക്കാറുണ്ടോ ഈവനിങ് ഒക്കെ സ്നാക്സ് എന്തെലൊക്കെ?
ഞാൻ ആഹ് വല്ലപ്പോഴും ണ്ടാക്കാറുണ്ട് ഞാനിപ്പോ പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇരിക്കാ.
ആ ആണല്ലേ ആയ് ശരിയ ഓക്കെ അപ്പൊ സ്റ്റേഡി
ആഹ് അതെ.
അഹാ അതെ ഓക്കെ ഓക്കെ.
അപ്പം വല്ലപ്പൊഴക്കെ അതൊക്കെ ണ്ടാക്കാറൊക്കെണ്ട്.
ആഹ് അതെ എന്തിനോടാ പേഷ്യൻ?
അങ്ങനെയൊന്നും ഇല്ല.
അങ്ങനെയൊന്നുല്ല അഹ്ഹ ഓരോ ദിവസം അങ്ങനെ പോവുന്നുല്ലേ. ആഹ് അത്രേയള്ളു ആഹ് പിന്നെ. എന്താണ് പിന്നെ ഫുഡിന് എന്താന്ന് ഉച്ചേക്ക്?
എന്നുച്ചക്ക് ചോറും ചിക്കൻ അങ്ങനെ എന്തൊക്കൊക്കോ.
ഓഹ്ഹ് അയ്ശരി കിച്ചൺല് പോയിട്ടില്ലാ.
ഫോയിട്ടില്ലാ.
ആഹ്, ഫുഡ്‌കയിക്കുമ്പോ പോവാ. ആഹ്ഹ് ഇപ്പൊ കിട്ടുന്ന ഫ്രീ ഒക്കെ ഇന്നെ കിട്ടൂ. ഇനിയിപ്പോ ഇപ്പൊ കിട്ടുന്ന ഫ്രീ ഒക്കെ തന്നെ നിങ്ങക്ക് കിട്ടുള്ളൂന്ന് പറയാ. നമ്മള് ലേഡീസിനെ സംബന്ധിച്
ആഹ്.
ഇപ്പൊ ഇതൊന്നും അന്വേഷിക്കണ്ട ആവശ്യല്ല. ഇപ്പൊ വീട്ടില് അമ്മമാരുണ്ടകുമ്പോ നമ്മളത്ര അത് നോക്കൂ ല്ല കൊർ കൊർച് കഴിഞാ എങ്ങനെ ആയാലും നമ്മള് പിന്നെ കല്യാണോക്കെ കഴിഞ്ഞാലേയ് ആഹ് ചെയ്യണം, അപ്പൊ ഇപ്പൊ കിട്ടുന്ന ഫ്രീ ടൈമോക്കെ ആസ്വദിക്കാ. അതെ അത്രേള്ളൂ.
എന്നാലും ആഹ് അതൊക്കെ ഇഷ്ടാ.
ആഹ്, പൊറത്തൊക്കെ പോവാണ്ടാവും ഫ്രണ്ട്സളോക്കെ ആയിട്ടല്ലേ. ആഹ്, അതന്നെ പിന്നെ എന്തൊക്കെയാണ്?
പിന്നെ അങ്ങനെയൊന്നുല്ലാ.
പിന്നെ എങ്ങനെ അവടെ അടുത്തൊക്കെ എങ്ങനെ കൃഷിം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആഹ് അടുത്ല്ലേ.
ഉം, വീട്ടിൽ വിടെ എന്തൊക്കെയൊക്കെയുണ്ട് വാഴയും അങ്ങനെ കൊറെ പച്ചക്കറികളൊക്കെ. വീട്ടിലേക്കു ആവശ്യആയ ചെറിയ ചെറിയ ആഹ് അതെ. ആഹ് അതൊക്കെണ്ട്.
ആഹ്, അതൊക്കെ തോരനൊക്കെ ണ്ടാക്കാറുണ്ടാവല്ലോലേ. ആഹ്, കറിയൊക്കെ വെച്ചാല നല്ല അടിപൊളിയാണ് തേങ്ങരച്ചേട്ടൊക്കെ നമ്മളവിടെക്കെ അങ്ങനെ വെക്കാറുണ്ട്.
ആഹ് ഇവിടെ ണ്ടാക്കാറുണ്ട് അതൊക്കെ ഞാൻ വല്ല പ്പോഴേ കൂട്ടാറൊള്ളു. പച്ചക്കറി ആയോണ്ട്, ഇഷ്ടല്ല അ അ അല്ല.
അത് എല്ലാർക്കും ഇപ്പൊ ജങ്ക് ഫുഡ്സ്ക്കെണല്ലോ ളരെ ഇഷ്ടം എല്ലാരും ഒക്കെ പുറത്തുന്ന് കഴിക്കാ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാ അതൊക്കാണല്ലോ കൂടുതലായിട്ട് കണ്ട് വരുന്നത് എല്ലാരും
ആഹ് അതെ അതെ
ഇപ്പൊ പൊതുവേ ഈ പിന്നെ പ്രോട്ടീനും വിറ്റാമിനും ഒന്നുള്ള ഫുഡ് ഒന്നും ആർക്കും വേണ്ട അതോണ്ട്ന്നെ ഹെൽത്തൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല പണ്ടത്തെ നമ്മളെ വല്യമ്മമാർക്കൊക്കെ ഇപ്പളും ഹെൽത്ത് ആണ് പക്ഷെ നമ്മുക്കൊക്കെ ഇപ്പളേ എന്താ ഹെൽത്തോണ്ട് വയ്യ കാല് വേദന കൈ വേദന അവിടെ വേദന ഇവിടെ വേദന
അതെ ട്ടായി
ആഹ് അതൊക്കെയാണ് ആഹ് മടിയും പോരാത്തിന് പെട്ടെന്നുള്ള ഇപ്പോ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിന്റെ ഓരോ ഇതാണ് കാരണം എണ്ണയായിട്ടും ഓവറല്ലേ ഒക്കെ
അതെ
അതെ പി ആഹ് അനങ്ങുന്നില്ലല്ലോ ഒക്കെ ഇപ്പോ വ വീട്ടിലായാലും വാഷിംഗ് മെഷീന് ഏഹ് പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ എല്ലതും നമ്മളെ മുന്നിലെന്നെ ഇണ്ട്
അതെ
അതന്നെ
ഇപ്പൊ തൂക്കാനൊക്കെ ആണേലും ഓരോ മെഷീനും എല്ലാം ഉണ്ട്
ആഹ് അത തന്നെ അതെ അതെ അതെ ഒന്ന് ചെറിയ രീതിക്ക് പോലും ഓര് അനങ്ങേണ്ട ആവശ്യല്ല
ഉം
ആഹ് പണ്ടൊക്കെ നമ്മള് പിന്നെ പച്ചക്കറികളൊക്കെ ക്കെ എരിയാൻ വരെ നമ്മള് കത്തിം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യല്ണ്ടേന് ഇപ്പം അതും അതിന് വരെ മെഷീൻ ആയിട്ടുണ്ട് ഇപ്പൊ
അല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇട്ട് കൊടുത്താല് ഒന്ന് കറക്കി എടുത്താല് ഫുൾ സെറ്റ് ആണ്
ആഹ് എന്നോട് പറയുഞ്ഞപ്പൊ ഞാൻ അതൊക്കെ യൂസ്സാക്കല്
ആഹ് അതെ അതെ ആഹ് അതാണ് പെട്ടെന്ന് പണി തീർക്ക പെട്ട ട്ടെന്ന് പെട്ടെന്ന് ടൈമെ ഇരുപത് നാൽ മണിക്കൂർണ്ട് എന്നാലും നമുക്ക് ടൈം ഇല്ല ഇത്രയും ഈസി ആയി ട്ടോരോ സംഗതികൾ ഉണ്ടായിട്ട് പോലും വീണ്ടും നമുക്ക് ഒന്നിനും ടൈംമില്ലാന്നാ
ആഹ് അതെ ആഹ്
പെട്ടെന്ന് രാവിലെ ആവും ഒന്നാമത് ഒന്നാമത് രാവിലെ നമ്മൾ എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്താ നമുക്ക് ഒരുപാട് ടൈം ഇണ്ടാവും നമ്മള് എണീക്ക്ണോട്ത്ത് ലേറ്റ് ആയാല് അന്നത്തെ ദിവസം പിന്നെ ഒന്നിനും ഉണ്ടാവൂല
ആ് ഞാൻ കുറച്ചേരം മുന്നേ എഴുന്നേറ്റൊള്ളൂ എന്നിട്ട് ഇവിടെ ഫുഡ് കഴിച്ച് ഒന്ന് തൂത്ത് കൊടുത്തു
ആഹ ആഹ് അതെ അതെ അത് നിങ്ങളെ പ്രായക്കാരൊക്കെ ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ നമ്മള് കല്യാണൊക്കെ കയിഞ്ഞ് ഏഹ് നമുക്കൊരു എന്താ പറയാ ഒരു ഇതുണ്ടാവും ഒരു കടമ അതായത് രാവിലെ എണീക്കണം മക്കളെ പറഞ്ഞ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മള് ബിസി ആവും പിന്നെ നിങ്ങളെ ഈ പ്രായം ന്നൊക്കെ പറയുമ്പോ നിങ്ങക്ക് അത്ര അത്ര ഇനി ഇപ്പോ ഇങ്ങള് പറഞ്ഞ പോല ഫുഡ് എന്താന്നറിഞ്ഞീല്ലാന്ന് പറഞ്ഞില്ലേ അതേപോലെ ഒക്കെ ഉമ്മി റെഡിയാക്കി വെക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇണ്ടാവും ഏഹ് മറ്റേ നമ്മളെന്നെ മുന്നോട്ട് ഇറങ്ങണം അല്ലെങ്കിൽ ആ അല്ലേ പട്ടിണി കെടക്കേണ്ടി വരും അതാ അവസ്ഥ പിന്നെ നമ്മള് നമ്മളെ വീട്ടിൽ പോവ്മ്പോ ഓക്കെ അപ്പൊ നമ്മള് രണ്ടീസം നല്ല റസ്റ്റ് ഏയിക്കാരം അപ്പൊ അപ്പ അവിടെ ഉമ്മി ഇണ്ടാവും അമ്മമാരെ അത്ര ആർ ക്ക് നമ്മളെ മനസിലാക്കാൻ പറ്റില്ലല്ലോ?
അതെ അതെ ഇപ്പൊ ഇന്ന്തൂത്ത് കൊടുത്തോണ്ട് ആ തൂത്ത് തന്നില്ലേന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം മൊത്തം.
ആഹ് ആഹ അതാണ്.
അതാണ് സോപ്പിടല് ഉ ഉം ആഹ് നടക്കൂല അതാണ് അതാണ് വാസ്തവം.
ഉ വെല്ലുമ്മച്ചീടെ അടുത്താളിലും അങ്ങനെ നടക്കില്ല അവരാളും പറയും അത് ചെയ് ഇത് ചെയ്യുന്.
ആ അതാണ് അതാണ് അവരും ഞാൻ പറഞ്ഞില്ല കുറച്ച് ഏജുള്ള ആൾക്കാരാ ആവുമ്പോ അവർക്കെല്ലാം കറക്റ്റ്. ആയിട്ട് ചെയ്യണ്ടി വരും നമ്മള് വെറുതെയിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ. ഒന്നും ചെയ്യൂല അങ്ങനെയൊക്കെ ഓല് വെറുതെ പറയും സ്നേഹം ഉണ്ടാവും പക്ഷെ അവരങ്ങനെയാണ്. ഹി ഹി നേരത്തെ കുളിക്കണം നേരത്തെ എണീക്കണം നേരത്തെ ചെയ്യണം കാര്യങ്ങളൊക്കെ എന്തിന. ഇത്ര താമസിക്കണേ അങ്ങനെയൊക്കെ അതെ ആ അതെ അവരോട് നമ്മൾ അത്ര എതിർത്ത് പറയൂല്ല നമ്മള് വല്ല സ്കിപ്പ് ആവാനെ. നോക്കൊ ളു ഉമ്മമാരോട് അങ്ങനെയല്ലല്ലോ ആ അതെ. ഉമ്മമാരോട് അങ്ങനെയല്ലല്ലോ ഉമ്മമാരോടാകുമ്പോ നമ്മക്ക്. പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് അതാണ്.
എന്ത്തു വേണേലും പറയാം.
ആ എന്തു വേണേലും പറയ ആഹ കൊഴപ്പില്ല അതാണ്.
ആഹ പിന്നെ എന്തൊക്കെയാണ്? പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല ഇങ്ങനെ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്ക.
ആണല്ലേ ആ എന്തിനോടാണ് താല്പര്യം?
നഴ്സിങ്ങിനോട് താല്പര്യല്ല എന്തെങ്കലും പാരാമെഡിക്കൽ കോഴ്സ് എടു എടുകാന്നൊക്കെ ഓർത്തോണ്ടാ ഇരുന്നേ.
ആണ്ല്ലേ? ആഹ് അതൊക്കെടുക്കാലോ പിന്നെ ഇപ്പൊ പാരാമെഡിക്കല് ഒക്കെ ആണെങ്കിൽ ഓവർ കൊറെേ പഠിക്കേണ്ട. പ്രാക്ടിക്കലും തീയറി ഒക്കെആയിട്ട് ആറ് മാസത്തെ പഠിപ്പും അങ്ങനെയൊക്കെ ഉണ്ടല്ലോപ്പോ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട്. അന്വേഷിച്ചതായിരുന്നോ
കാര്യമായിട്ട് ഞാൻ ഒന്നും അന്വേഷില്ല ആരും പറഞ്ഞു തരാനില്ല ഞാനേ ഇവിടുത്തെ മൂത്തെ കുട്ടിയാ.
ആ ഞാനിങ്ങനെ അഡ്മിഷന്റെ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ മുന്നേ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ എനിക്ക് പരിജയണ്ടായിരുന്നു ഈ പി എം ഇിൽ ഒന്ന് പറയേണ്ടി ഞാന് പറഞ്ഞരണ്ട്. വാട്സപ്പിൽ പിന്നെ ഞാന് എന്താ പറയാ?
പിന്നെ പുറത്തോട്ട് വീടില്ല ഇവിടെ തന്നെ ഹോസ്റ്റലോട്ടൊന്നും വിടില്ല വീട്ടി.
ആഹ് വീട്ടിൽ അടുത്ത്ല്ലെ ആഹ് അടുത്തന്നെ ഉണ്ടാവടാ ആഹ് അടുത്തന്നെ ഉണ്ടാവും പാരാമെഡിക്കൽ ഇപ്പൊ ഏതിനോടാണ് പിന്നെ ലാബ് ആണോ അല്ലെങ്കിൽ ഫാർമസി എന്താണ്
അങ്ങനെയല്ല ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്ന അനസ്തീഷ എടു കന്നാ പറഞ്ഞൊണ്ടിരിക്കുന്ന രണ്ടു വർഷത്തെ
ആഹ് രണ്ട് വർഷത്തല്ലേ ആഹ് അതൊക്കെ പറ്റൂടാ
ആഹ്
ഹോസ്പിൽ ൽ ഫീൽഡ് താൽ
താല്പര്യം ഉണ്ടങ്കിൽ ആ ഹോസ്പിറ്റൽ ഫീൽഡ്. അങ്ങനെ കുഴപ്പമില്ല പക്ഷെ നേഴ്സിംഗന്ന് പറഞ്ഞ അങ്ങനെ ഇതില്ല എല്ലാവരും നേഴ്സിങ്ങിലോട്ടാണ് പോകുന്ന
ഇപ്പൊ ഒരുപാട് ആൾക്കാര് പിന്നെ ജി എൻ എം ആയിട്ടും പിന്നെ ബി എസ് സി ആയിട്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പം ഏതാണ് മോൾക്ക് താല്പര്യം പേരൻറ്സിനോട് പറഞ്ഞോക്ക് ഏ അങ്ങനെ മുന്നോട്ട് പോ
ഇഷ്ടമുള്ള പോല പഠിച്ചോ കുഴ കുഴപ്പില്ലന്നൊക്കെ പക്ഷെ വീട്ടിൽന്ന് അങ്ങനെ വീടില്ല അല്ലാണ്ട് ഇങ്ങോട്ട് വന്ന പോകുന്ന രീതിക്ക് അങ്ങനെ
ഹോസ്റ്റലൊക്കെ ആകുമ്പോ ചില പാരൻറ്സിന് പറ്റൂല കാരണം നമ്മള് പെൺപിള്ളേർ കൂടെ ആവുമ്പോ അവർക്ക് പുറത്ത് വിട്ട് പഠിപ്പിക്കാനൊക്കെ അത്ര ഓക്കേ അല്ലാവും ഏഹ് പോകുന്നവരുണ്ട് ഇപ്പൊ കൂടുതലും പെണ്ണ്. ഇതിപ്പോ ബാംഗ്ലൂര് അങ്ങനെയൊക്കെ പുറത്ത് പോയി പഠിക്കുന്ന മക്കൾ തന്നെയാണ് ഉള്ളത്. ഏഹ് പക്ഷേ എല്ലാരും ഒരുപോലെ ആവണന്നില്ലല്ലോ.
ആഹ് എന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് പോവാൻ ബാംഗ്ലൂരും അങ്ങനെയൊക്കെ അങ്ങനെ ഒന്ന് പോവാനോ എനി ക്കും വലിയൊരു ഇതില്ല.
ആഹ് അതുകൊണ്ട് പിന്നെ പ്രശ്നയില്ല, നമ്മളെ നാട്ടിൽ നിന്ന് പഠിക്കുന്നു. ആഹ് ഒരു ഇത് വീട്ടില് എന്നും ഡെയിലി വരിക അത്ര അതൊന്ന് അത്ര. പിന്നെ ഓക്കേ എവിടെയും കിട്ടൂല്ലടാ. ഇനിപ്പം ഫുഡിന്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും.
ഞാൻ ഇവിടൊക്കെ അന്വേഷിച്ചായിരുന്നു അപ്പോ അവർ പറഞ്ഞു ഭയങ്കര പാടാ ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതൊക്കെ.
ആഹ് അതെ അത് പുറമെ കാണുവർക്ക് ഓഹ് നല്ല എൻജോയ്മെന്റ് ആവും. അടിപൊളിയാവുന്നൊക്കെ ആയിരിക്കും പക്ഷെ.
അവര് പറഞ്ഞു പൊറത്തുന്നു കാണുമ്പോൾ നല്ല രസ പേരെന്റ്സ് ഇല്ല. ഫുൾ ഫ്രീഡം പക്ഷെ ഭയങ്കര പാടാ അതെന്നു പറഞ്ഞു.
പൈസ വേണം അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു. ഏഹ് അതിനുവേണ്ടി നമ്മുടെ പേരെന്റ്സിന് തരിക, പഠിപ്പിനും ഓവർ പൈസ ഹോസ്റ്റലിനെ വേറെ. പിന്നെ കൂടുതൽ എക്സ്പെൻസ് ആവും, ആഹ് പൈസനോട് നമ്മളെ നാട്ടില് നല്ലൊരു. കോളേജില് പോയി പഠിക്കുകയാണെങ്കിൽ ഓക്കേ.
ഉം ചുമ്മാ ഹോസ്റ്റൽ ഫീസ് ഒക്കെ എല്ലാം ഭയങ്കര പാടല്ലേ പിന്നെ ഫുഡ് ആണേലും ആഹ്.
ആഹ് ഫുഡുയൊന്ന് ഒന്നും കറക്റ്റല്ല, നമ്മള് ഇവിടുത്തെ വീട്ടുത്തെ ഫുഡിന് ഒക്കൂല എവിടെയും. എൻ്റെ അനിയത്തി ഒക്കെ അവള് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എം എം ബി എ ക്ക് പഠിച്ചിരുന്നേ. കർണാടക അപ്പൊ അവള് പറയും അവൾക്ക് വീട്ടിൽ എത്തിയാൽ ആർത്തിയാ ഫുഡിനോട്. കാരണം ഞങ്ങള് പറയും നിനക്ക് ഫുഡ് ഒന്നും കിട്ടാറില്ലേ, പക്ഷേ അവിടെ പച്ചേരി ചോറ് ഒക്കെല്ലേ വരിക. ഈ ബാംഗ്ലൂര് കർണാടക ബേസ് ചെയ്താല് പച്ചേരിനോട് അങ്ങ് ഓല് ഡെയിലി ചോറുണ്ടാക്കുക. നമുക്ക് ഈ പച്ചരി ചോറൊക്കെ എങ്ങനെയെ കഴിക്കുക. പിന്നെ അതിക്കാണെങ്കിൽ ഒരു ഉരുള് ആഹ് പരിപ്പ് കറി. അല്ലെങ്കിൽ ഉരുള് കിഴങ്ങ് കറി അങ്ങനെയൊക്കെ. ഇവരും അങ്ങോട്ട് നൈറ്റ് റൂമില് ചെറിയൊരു നമ്മളെ കറന്റ്‌ അടുപ്പ് ഉണ്ടാവൂല്ലോ. അത് ചെറിയ സാധനം. ആഹ് അത് ആഹ് ഗെറ്റില് പോലെ അത് വെച്ചിട്ട് ഒക്കെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി. ക്കി കഴിക്കും, നോമ്പിനൊക്കെ ഭയങ്കര. ടാസ്ക് എന്നു പറയുന്നുണ്ട് അവളെ.
ഹലോ എനിക്കില്ലേ ഒരു കോള് വരുണ്ട്, എന്നിട്ട് ഞാൻ വിളിക്കാവേ.
ആഹ് ഓ ആഹ് ശരി ശരി.